കേൾക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചാ
മുണ്ടാണ്ട്ക്കണ ഏഹ് ഫുഡെയ്ക്കെ
ആഹ്
ഇല്ലാ മനസിലായില്ലേ കൊച്ച് കള്ളി ആമ്മ നല്ല ഫുഡൊക്കെ കഴിച്ചു ഉം എനർജില് ഉം നന്നാവ വിജാരിച്ചിനി അപ്പ നാല് ദിവസം മുന്നേ ഒന്നുടി കേറണന്നു വിചരിച് നാളമുതലെന്നാണ് മറ്റന്നാള്
ഇപ്പൊ രണ്ട്
ഉം
മോളോങ്ങിയ
ഉം എന്തെന് പറയാനുണ്ടാര്ന്നേ
പ്രിയും റ്റുന്ന ആഹ് നാൻ മതി
എഹ് ഹലോ
എനിക്കിപ്പ ദ ഒന്നാ എട്ട് പത്ത് മുമ്പ് ആ മോള് ഒറങ്ങി ആഹ് പറ അതെ ഒരു അതേപോലെ ഒരു ഒരു വർക്ക് ഇണ്ട്ടാ ഉം പിന്നെ കേക്കണില്ലേ
കേക്കണ്ട് ഇപ്
കുട്ടികളോറങ്ങിയോടി
ഒറങ്ങി
ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഏ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ എ വ ഇൻവെസ്റ്റ് ചെയ്യയാണ്ടരിക്കില്ലേ
ഓർമ്മിപ്പിക്കല്ലേ എന്നിട്ട്
അപ്പം നമ്മുക്ക് അതിനെ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇണ്ട്ടും അത് പിന്നെ ഞങ്ങ രണ്ട് തേടണള്ളത് ഏ ല്ലേ
ഏ
ഞത്നം കിട്ടു രണ്ട് മെത്തേടു ഇണ്ട് മനസിലായില്ലേ
ആ ആ
അപ്പൊ മം ഒരു ഇരുമ്പത്തി നാലായിരം റുപ്യ നമുക്ക് കിട്ടുവല്ലോ
മം
ഇങ്ങൾ ഇന്റെ വൽ ആല്ലെ ആപ്പൊ ഇങ്ങൾക്കും
എങ്ങനെത് എങ്ങനെ കിട്ട ട്ടന്നോ പറി ഇനിക്ക് മനസ്സിലാണ്ല്ല ഇതാര പറഞ്ഞ്തന്നെ
അത് ഞാൻ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇന്നോട് ഞമ്മക്കത് ഓ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അതിനു എന്തെങ്കിലും പറഞ്ഞ പർച്ചേസ് മൊബൈൽ റിചാർജും അങ്ങനൊക്കെ ചെയ്യണെങ്കിൽ അതൊക്കെ ചെയ്യ യ്യാം ഏ അല്ല ഇത് വാങ്ങിക്കുന്നവർക്ക് ഞമ്മൾ അത് ആ ഒരു എന്താ പറയാ അത് ഒരു കാർട്ടിൽ ഇട്ട് വെക്കുവാണല്ലോ അവരെ ആപ്പിൽ നമ്മള് കോയിന് എടുക്കാന്ന്റിയില്ലേ അതേപോലെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉറപ്പ്യ എടുത്തിട്ട്
മം
എന്നിട്ട് അപ്പൊ നമുക്ക് ഇരുപത്തിനാലായിരം റുപ്യ ഫസ്റ്റ്ത്തെ ഇതില് നമുക്ക് ആയിരം രൂപ കിട്ടും കിട്ടു അല്ല ഫസ്റ്റ് ഫസ്റ്റ് ഒരു അതി അതിലിങ്ങനെ ഒരു മഞ്ഞ കളറും പിന്നെ ഒരു ഇളം ചുവപ്പ് കളറൊക്കെ ഇങ്ങനെ കാണിക്കത്തരാ അപ്പൊ നൂറ് ശതമാനംമായി ഇങ്ങനെ ആ എന്താ പറയാ അതിന്റെറെ ഒരു ഇത് അയക്കണന്ന് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ഇങ്ങനെ ഗ്രേഡിങ് കാണിക്ക ക്കുവാല്ലോ അപ്പൊ അത്ര അത്ര അയിക്കണങ്ങ നമ്മ മഞ്ഞാവുമ്പള നമുക്ക് ആവാനായിക്ക് നമുക്ക് പൈസെടുക്കാനയിക്ക്ണ ആല പച്ച ആയല് പൂർണ്ണമായിട്ടും മൂന്ന പാദം ത്തും പച്ച ത്ര ഇപ്പം നമുക്കതിന് എത്ര ക്യാഷ് എടുക്കാനോടെങ്ക അപ്പ പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞമ്മക്ക് എടുക്കുമ്പോ അതിന്ന് ഇരുപതിനായിരം റുപ്യ എടുക്കാത്രേ അങ്ങനെ ടോട്ടൽ നമ്മുക്ക് ഇരുപത്തിനാലായിരം റുപ്യ ഇതീന്ന് കിട്ടുന്നു അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംഭവം ഇതില്ണ്ട് ആയിരപ്യ ഇടോൽക്ക്ണ് എർപ്പെിട്ടൊക്കാണ് അതേപോലെ തന്നെ പിന്നെന്നെ ഇന്നല്ല വേറെ ആള് ആ വിളിച്ചിരുന്നുട്ടാ ക്കോ ഞ മുന്നേ ഒക്കെ ഇരുന്നവരല്ലേ സ്ര
അതെ ആ
അതേവേ ആ അതീത്തെരു പെണ്ണ് ഇൻക്ക് വിളിച്ചിരുന്നു ആ അയില് എനിക്ക് സുലു മാമിന അറിയോ
അറിയ അറിയ അ ഇൻക്ക് അറിയാ ഇൻക്ക് മനസ്സിലായി ഗോൾഡ് കോയിനല്ലേ
ആ ആ ഈ അയിനെ പറ്റി കേട്ട്ക്ക്ണാ
ഓ അത് അതന്നെ ഇൻക്ക് പറഞ്ഞന്ന് അതന്നെ ഇൻക്ക് പറഞ്ഞന്ന് അയിന്റെ സ്റ്റാറ്റസ് കണ്ട് ഞാൻ ചോയിച്ചീനി അയിന്റെ സ്റ്റാറ്റസ് കണ്ട് ഞാൻ ചോയിച്ചീനി
ആ എന്നിട്ട്
അപ്പം പറഞ്ഞുതന്നു നിങ്ങൾ പോയി അഞ എത്രോ അടക്കണംന്ന് കുറേ പിന്നെ ഇൻവെസ്റ്റ് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മൈൻഡാക്കി
മം അതിനും അതിന് സ്റ്റാർട്ടിങ്ങിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതെറ്റെണേ ഏ ഫസ്റ്റ് സ്റ്റേജ് രണ്ടാമത് സ്റ്റേ നാലായിരം രുപിയാണ് മൂന്നാമത്തെ സ്റ്റേജി പത്തൊമ്പതിനായിരം ബിയാ
ഉം ആളെ
പല്ല അയ്ല് ഓരോത കൊറെേ ആൾക്കാര് മറ്റാ
ആഹ് അതെന്നെ ആളെ ചേർത്ത് നമ്മള് താഴെ അഞ്ചാൾക്കാരെ ചേർത്തിയല് പിന്നെ നമ്മുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യല്ല്യ നൊക്കെ പറഞ്ഞിട്ട് ആഹ് സുലു മാേമ ഈ പെണ്ണും കൂടെന്ന് ഇ ന്നെ ഒരു കോൺഫറൻസ് കോളട്ട് സംസാരിച്ചേന്നേ
ഉം ഉം
എന്നിട്ട് ഇന്നോട് കൊറെ പറഞ്ഞന്ന് അപ്പൊ ഞാൻ പറഞ്ഞി നോക്കട്ടെ ഞാന് കാരണം അത്കുറച്ച് കുറച്ച് വലിയ എമൗണ്ട്ണ് പക്ഷെ ഇത് ഇതിനോട്ക്കെ ഇൻട്രസ്റ്റ് ഇതന്നെ ഓല് പറയിണത് അയ്ല് ഒരു അൻപത്തിയേഴ് വയസ്സായ ഒരു ഒരു താത്തകൊക്കെ ആഹ് പിന്നെ അൻ പത്തി അൻപത്തിഏയ്‌ വയസായ ഒരു താ ത്താക്കതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര പൈസണ്ടാക്കിട്ട് അവരാ അനുമോദിക്ക ത്തോ ആഹ്, അങ്ങനെ പിന്നെ ഒരു പെണ്ണ് ഒര് താത്ത അതേപോലെ ഏ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിയോ ഏഹ് ഫോട്ടോയും ഒക്കെക്ക് വിട്ടേണുക്ണ് പിന്നീ പറയാ മറ്റേത് ഈ ഒരു സഭൂഹത്തില് ബോയില്ല്ലേ ഇഞ്ഞെന്താ പാട് അള്ളാഹുക്കറിയാം
സു മറ്റ്‌ വാർത്തൽവന്നങ്ങളള്ളത് മറ്റ ട്വന്റി ഫോർ അവേഴ്സിന്റെ വാർത്തല്ലേ
ആഹ് ആഹ്
അയിലോക്
ആഹ്ഞാന്ൻക്ക് തോന്ന ഇന്തിനോട് ഞാൻ ചോദിച്ചത് സ്റ്റാറ്റസ് കണ്ടപ്പ ഇതെന്താ സ അതീന്ന് കൊറേത് വിട്ടന്നിഞ് ആ വർ
ആഹ് അതനെ ബിറ്റ്കോയിന്
ആ വിഗ് കോയിൻ അങ്ങനെ കോയിന്റ് കൊറേണ്ട് കൊറേമുന്നേള്ളക്കെ പൊട്ടി പോയി ചെയ്തിട്ട്ണ്ട് അതൊക്കെ പേടി
അറിയില്ല പക്ഷെ ഇത് കേട്ടപ്പോ ഇൻക്ക് അമ്മക്ക് ആകെ ആ ഒരു ക്യാഷ് ഇവിടെ എർക്കിയാ മതിന്ന് കേട്ടപ്പോ ഇൻക്കെന്തോ രു രു ഇത് കാരണം ഹസീന ന്റെ പെണ്ണാണ് ഇന്നോട് ഇതൊക്കെ പറഞ്ഞന്നത്.
ഉം ഉം
അപ്പൊ എന്തായാലും ഇങ്ങൾ ഏഹ്
ഇന്റെയെ ക്കെ എന്താ അമ്മായി ഉണ്ടല്ലോ എന്തോ വേറെന്തോ എന്താ എന്തേന്ന് ഇപ്പം എന്തൊരു കോയിന് ഇങ്ങനത്തെ അതില് ചേർന്ന്നി ക്ക് ഓർമ്മുണ്ടായിനി മറന്ന് അത് ചേർന്നിട്ട് എത്ര അൻപതി അറുപതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു എന്നിട്ട് അയിനൊര് കൊറച്ച് കൊറച്ച് ഒരു ദിവസം തന്നെ മുന്നൂറ്റി എത്രയോ പേർ അങ്ങനെ
ആഹ്
ഒമ്പതിനായിരം ന്നാള് പിൻവലിച്ചതെന്ന് പറഞ്ഞ് കേട്ടീനി ഒര് ലോക്ക് ചെയ്താ പിന്നെ ആർക്കും എടുക്കാൻ കിട്ടുവോ. പിന്നാ കോയിനെ വിക്കലാണല്ലോ സറാ
ആ അതന്നെ അതന്നെ ഞമ്മള് കോയിന് മാക്സിമം ഞമ്മളിങ്ങനെ ഇതായിട്ട് വെയ്ക്കുകാത്രെ പിടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മള് നല്ല വില കൂടുമ്പോള് മാസ ഡോളറിന് വില കൂടുമ്പോ ഞമ്മള് ആ സെ പോയിട്ട് നമ്മള് വിക്കാണല്ലോ
ആ
കൊറച്ചൊക്കെ അയിന് ഇത് ഐഡിയ വേണ്ടി വരും അതിന് പിന്നെ പിന്നെ ഞാൻ ഓരോട്‌ റഞ്ഞ് ഇന്റെ അടുത്തിപ്പം അങ്ങനെ എടുക്കാനുള്ളൊരു ക്യാഷ് ച്ചിട്ടൊന്നുമില്ല ഏ അപ്പം എന്നോട് പറഞ്ഞ് ക്യാഷ് ഇല്ലെങ്കി നിങ്ങള് ആളെ ചേർത്തോളി അഞ്ച് ആൾക്കാരെ കിട്ടുവോന്ന് നോക്കി ഓ ആ ഇതിൽ തന്നെ ആ മറ്റേ സ്പ്രിംഗ് വേൽ തന്നെ ഒരു ചെങ്ങാ സ്പ്രിംഗ വേവ് എന്താ അവസ്ഥ ആ പെണ്ണ് സ്പിംഗ് വേൽ ഉണ്ടാലോ എപ്പൊടും സുലൂമേമില്ല്യ അറിഞ്ഞിട മറ്റേ എന്താണ് ഉം നിങ്ങൾക്ക് എന്താ അവസ്ഥാന്നൊക്കെ ചോദിച്ച്മെസ്സേ മെസ്സേജ് അയച്ചീന്ന് പറഞ്ഞപ്പം ഈ പെണ്ണ് ഇതിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തപ്പള് ആ പെണ്ണിന് കേറിയിക്ക് ആ പെണ്ണിന്റെ ചങ്ങായിക്ക് ഓക്കെ ആയിട്ട് ചങ്ങായി ഓക്കെ പറഞ്ഞിട്ട് ചങ്ങായി ജോയിൻ ചെയ് ഇന്നലെ
നേ
ന്റെ പിന്നാലെ നടക്കാണ് നമ്മൾ ഇണ്ടാവാ മ പറഞ്ഞ് ഞമ്മള് ആയിരത്തി യെക്കെ ആണെങ്കിൽ എങ്ങനെങ്കിലും കിട്ടണം അതീന്നൊക്കെ ഒപ്പിക്കാരുന്നു പക്ഷെ ബാക്കി നാലായിരം അപ്പം ഇന്നോട് പറഞ്ഞ് നാലായിരം ഇങ്ങള് ഒപ്പിക്കേണ്ട ആവശ്യങ്ങ തായെ രണ്ടാൾക്കാര് വരുമ്പോത്തന്നെ നിങ്ങൾക്ക് ആ നാലായിരംറുപ്പിയ കിട്ടീന്ന് പറഞ്ഞ് അത് കിട്ടും അപ്പൊ പിന്നെ അയിമ്മേ നിങ്ങക്ക് അടുത്ത കാണത്തേക്ക് തിരിച്ചാൽ മതി അപ്പൊ സെക്കൻഡ് സെക്കൻഡ് കാറ്റഗറീൽ നിങ്ങള് പത്തിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു അഞ്ച് ആ അങ്ങനൊക്കെ കിട്ടുവത്ര ഇതില് അപ്പൊ ഇരുപയ്നാറുപ്പ്യ കിട്ടുമ്പോ ങ്ങൾക്ക് എന്ത് യ്യാ അയ്ല് പത്തൊമ്പയിറുപ്പ്യന്റ മൂന്നാമത്തെ സ്റ്റെപ്പ് പത്തൊ പത്തൊമ്പതിനാറുപ്പ്യത്രേ അപ്പൊ പത്തൊമ്പതിനായി ഇതി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേറിയാ മതി എന്നൊക്കെ പറഞ്ഞ് എന്റെ അറ എന്റെ കാക്കൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിന്റെ ട്രെയിനിങ്ങിന്റെ സംഭവം നമ്മുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല കാക്കൊക്കെ നല്ല ഏർണിങ്സ് ഉണ്ടാക്കലുണ്ട് അയിമ്മേന്ന് ഇന്റെ ബ്രദറ്
പക്ഷെ അതിനെ പറ്റി പഠിക്കണം പഠിക്കാതൊന്നും ചെയ്യാൻ പറ്റൂല്ല ഞൻ എപ്പാണ് കട്ടാക്കി വിടിക്കട്ടെ ഒന്ന് മോളൊറങ്ങീ നോക്കട്ടെ, എല്ലാ മൂളോ ഒന്നങ്ങണോക്കട്ടട്ടാ.